ഹലോ
ഹലോ ആ കേക്കണില്ലേ
കേക്കുന്നില്ലേ ഹലോ..
ആഹ് കേക്ണില്ലേ
ആ ഇപ്പ കേക്കണ്ട് റേഞ്ചില്ലായോ
കേക്ക്ണ്ടാ?
ആ കേക്കണ്ട് ർ റൈഞ്ചിന്റെ പെഴ വാ തോന്ന്ണ്ട് മഴ പെയ്
എന്താ ഒന്നും കേൾക്കണില്ല അപ്പ ഞാൻ എന്താ ഉം ആഹ് ആഹ് മഴയുണ്ടോ
ഉം നല്ല മഴയാണ്
ആ ഇപ്പ കേൾക്ക്ണണ്ട്
മം ഞാൻ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കനി അയിലാണെന്ന് പെരും മഴ പെയ്തേ ഇന്ന് ഞാനേ എന്റെ മോള് പാമ്പ് കടിച്ചായോണ്ട് ഹോസ്പി റ്റല് ഏ ത് പറയാൻ വേണ്ടി വിളിച്ചേയിനി മോളെ എന്റെ മോള് പാമ്പ് കടിച്ചാണ്ട് ഹോസ്പിറ്റലായത് പറയാൻ വേണ്ടി ഇങ്ങനെ വിളിക്കേന് നിങ്ങള് തെരക്കിലൊന്നല്ലല്ലോ എങ്ങന പറയാ ഞങ്ങളെ വീടിന്റെ എടുത്തെന്നെ ഒരു റബ്ബറ് തോട്ടാണ്
ആഹ്
ന്നറച്ച് ആ റബ്ബറും മല ഒരു കുന്നത്താണങ്ങളെ വീട് മല എല്ലാണ് ന്നട്ട് അവിടുന്ന് ഇങ്ങനെ ഇമ്മീം നാത്തൂനും ചെറിയ നാത്തൂനും ഡോക്റ്റെ കാണിക്കാൻ പോയിനി. ഇപ്പൊങ്ങള് പണിയൊക്കഴിഞ് ഞങ്ങണെ വെറതെങ് നിന്നപ്പോ നമക്ക് മല അങ്ങനെ ങ്ങനെ മലയെ കയറിയതേനി അവ്ട്ന്ന് കൊറച്ച് വേറകും പോറ്ക്കി കൊറേ വെറകൊക്കെ പോർക്കി കൊണ്ടേക്കാൻ മാണ്ടി ഞാൻ തിരിഞ്ഞേല് ന്റെ മൂത്ത മോനുണ്ടേനി, ചെറിയ മോള്. മോന് ഏഴു വയസും, മോൾക് രണ്ടു വയസായിന്. ഒരു എൈസങ്ങട്ട് തെകഞ്ഞ്ട്ടള്ളു അതില് കുട്ടിയിണ്ട് അങ്ങനെ കരയ്ണ്ട് ഭയങ്കര കരച്ചില് ചെറുതി ആ രണ്ടു വയസായ കുട്ടിക്ക് ഭയങ്കര കരിച്ചില് അപ്പം മൂത്ത മോന്നാണ്ടു പറഞ്ഞു ഉമ്മച്ച്യേ കുട്ടിക്ക്താ കാല്മേ താ ബ്ല ചോര ര്ന്ന് മുള്ളുത്തി തോന്നുന്നുണ്ടാർ ന്നു ങ്ങൾ പോയി. നോക്കിയപ്പോ അവിടെ അന്നാ വേനൽ കടും വേനലില്ലേനിയോ ആ മാർച്ച്, ഏപ്രിൽ, മെയ് ആ മാസത്തില് ആ മാസത്തില് മാർച്ചിലേനി പുല്ലൊന്നുല്ല മയെണ്. മയേനെങ്കി ഇത്ണ്ടല്ലോ ഇത് പുല്ല് ആകെ തെളിഞ്ഞ് കട് അപ്പൊ ഞാൻ നോക്കിയപ്പോ മുള്ളുംല്ല ഒന്നുല്ല ഇങ്ങനെ അട് അപ്പടെ നോക്കി കൊറേ തെരിഞ്ഞു പിന്നെ നോക്കിയ അടുത്ത തന്നെണ്ട് ഒരു പാമ്പ്. നാട്ന്ന് തന്നെ കണ്ടു. പാമ്പ് കടിചാണോന്ന് അറിയില്ല മുള്ളുത്തിയ അങ്ങനെ കൊറ്ച് തിന്നിട്ട് അല്ലെ ചോര വെരാ ഒന്നായ്റ്റ് വെരേനി നല്ലോ വെരേനി പിന്നെ അപ്പ തന്നെ
എന്നിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല അപ്പഴ്ത്തി അഴിൽവാസികൾ എല്ലാരും വണ്ടി എല്ലാരും ഓടിയന്ന്
ആഹ്
ഫാമിലിഞങ്ങള് നോക്കിയോണ്ട് നിങ്ങള് കുട്ടിനിയും കൊണ്ട് പോയി ഇക്കോളി ഏത് വണ്ടിയ കിട്ട്ണെന്ന് അറിലല്ലോ, അയിലാണ്ട് പോയിക്കോളി പറഞ് അങ്ങനെഞങ്ങള് റോട്ട് ക്കെറങ്ങി അപ്പളാണ് ഹസ്ബൻഡ് അമ്മോന്റെ കടെൽ നിക്കണേ അമ്മോൻ വെന്ന് അങ്ങനെ അങ്ങനെ പോ ആ വണ്ടിൽ പോയി പോയി പകുതിയത്തി രണ്ട് മൂന്ന് കിലോമീറ്ററോ പ്പ ണ്ട് വണ്ടി വര്ൻണ്ട് ആംബുലൻസ് മടക്കി കോഴിക്കോട്ക് മടകിയാണ്ട് വണ്ടി ഇങ്ങനൊവേര്ന്ണ്ട് അതില് കേറി ഞങ്ങള് അയിൽ ആരുല്ലേനി ന്നട്ട് ഞങ്ങള് മഞ്ചേരികൊണ്ടോയി
എല്ലാ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ് ടെസ്റ്റുകളൊക്കെ നടന്ന് പിന്നെ ഐ സി യുക്കെ ആക്കി ബ്ലഡ് ഇങ്ങനെ ഓരോ മണി ഇല്ല ഒന്നുല്ല നല്ല വേദന കടച്ചിലെന്നു ഭയങ്കര വീക്കും വേദനിം വേദനോണ്ട് കുട്ടികരിയും കാല് തൊടാൻ വയ്യ
ആഹ്
പിന്നെ രണ്ട് മണിക്കൂർ ഇങ്ങനെ എടവിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ ബ്ലഡ് അങ്ങെനെ ടെസ്റ്റ് ചെയ്യണേന് പിന്നെ അത് ഒരു മണിക്കൂറായി, പിന്നെ അരമണിക്കൂറായി അങ്ങനെ ടെസ്റ്റ് ചെയ്യണെന്റെ എടെല് കുട്ടിന്റെ ബ്ലഡ് ക കട്ടവ്ണില്ല.
ആഹ്.
അപ്പൊ അവ്ട്ന്ന് ഒരു ദിവസം അവിടന്നാണ്ട് പിന്നെ കോഴിക്കോട് അങ്ങട്ട് വട
കേക്ക്ടില്ലേ പിന്നെ കോഴിക്കോട് മടക്കി അവിടെല്ലാ ബ്ലഡ് ടെസ്റ്റും കൊറേ കഴിഞ്ഞു കുട്ടിൻ്റെ വീക്കൻ കൂടൽ തുടങ്ങി കാലിന്റെ അടിയിലാണ് കടിച്ചത് അടുന്ന് പിന്നെ കാലിന്റെ മുട്ട് വരെ ആയ് മു അങ്ങനെ കൂടിക്കൂടി തടില്ലാത്ത മോളേനി പിന്നെ ഇങ്ങെ തടിച്ചു വരല് തൊടങ്ങി. ആ കടിച്ച ആ കാല് മാത്രം ങ്ങനെ വീക്കം കൂടി കൂടി അങ്ങനെ വന്ന് പിന്നെ ബ്ലഡ് കട് പിന്നെ ഛർദ്ദിച്ചും ചെയ്യാ അതൊക്കെയാ ലക്ഷണം പിന്നെ അവിട് ന്ന് ഞങ്ങള് കൊറെ ടെസ്റ്റ് ചെയ്ത്. ഉള്ളക് ഐസിയുല് അവിടെത്തി ആഹ് പാമ്പിനെ പിന്നെ ഓല് കൊട്ന്നു നോക്കിയപ്പോണ്ട് അണലിയാണ് ചെറിയ പാമ്പാണ് ശ്ശെ നല്ല വെഷ്
ആഹ് ആഹ്.
കുട്ടീനെ ചെൽപ്പോ കടിച്ചാഞ്ലെ മരുന്നുല്ല. എന്താണോ രോഗം വര്ണെ അയ്നില്ലെ മര്ന്ന ക്കാൻ കയ്യോള്ളു വലല്ല പേടിച്ചാ പിന്നെ ബാക്കിണ്ടാവും അയിമന്നെ കയ്യൂലേ.
കേട്ടാ പാമ്പോന്ന് കേക്കുമ്പോന്നെ പേ
പേട്ച്ചുല്ലേ... ആ ബോധം പോയില്ലാ ന്ന്ന്നേള്ളൂ കുട്ടിയാതോണ്ട് പിന്നെ ചിന്തിക്കാല്ലാതൊന്നുല്ല കുട്ടിക്ക് ചെറിയ കുട്ട്യായതോണ്ട്
ട്ടിക്ക്പോ അയനെ പറ്റി അറീലല്ലോ
ആഹ് നമ്മളെ അങ്ങനെ പിന്നെ സർജന്റെ ഡോക്ടർ വന്നാണ്ട് കട്ച്ചോട്ത്ത് എന്തെലും പഴ്പ്പോ എന്തെലൊക്കെണ്ടാവാണെങ്കെ കട്ടയ്യേണ്ടിരും പർഞ്ഞു അപ്പൊ ഒന്നും ഉണ്ടായില്ല ബ്ലഡ് മൂക്ക്കൂടെ എവ്ടേലൊക്കെ വര്ന്ന്ണ്ടങ്കിൽ ശ്രദ്ധിക്കണക്കണോന്ന് പറഞ്ഞു അങ്ങെനെന്നുംണ്ടായില്ല
ഇങ്ങനെ പ്രാർത്ഥനെന്റെ തോണ്ടെന്നേ ആഹ് അത് ശെരി ഉം ആമ്പുലൻ മൻസിലൊക്കെന്നെ പോകുംന്നെ പേടിച്ചുല്ലേ ആബലൻസിലെന്നെ പോയപ്പോ മഞ്ചേരി ഒരോസം കോഴിക്കോട് ഒരാഴ്ച്ചിം
ആഹ്.
പിന്നെ ങ്ങനെ വീക്കം കൊറിയലോട്ങ്ങി ഒരു തെ ഏഹ് തേക്കാൻ മാത്രേരു ഓൽമെന്റ് മാത്രള്ളൊയ്നി അല്ലാതെ കുടിക്കാനൊ അങ്ങനൊന്നുല്ലെയ്നി ആംബുലൻസിൽ പോയപ്പോ തന്നെ അവ്ട്ന്ന് അയാള് വിൾച്ചാണ്ട് ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചക്ക ചെറിയ കുട്ടിയെ എമർജൻസി ആയി കൊണ്ടര്ന്ണ്ട്. ങ്ങള് റോട്ട്ക്ക് എർങ്ങിരുന്നോളിർഞ്ഞു. വ വണ്ടിന്റെ ഡോറൊന്നും തോർക്കാൻ നിന്നില്ല ഗ്ലാസ് എടു ക്ലാസ് താത്തുല്ലോ അതിന്റെ ഉള്ള് കൂടെ കുട്ടീനേം കൊണ്ട് ഓടിയേക്കെനി. അല്ലാ അ മ്മഞ്ചേരികോയെന്നും മെറ്റൊട്തന്നും അങ്ങൻ തന്നെ കുട്ടിനെ കൊണ്ട് ഓലാൻണ്ട് മണ്ടും പിന്നെ അയ്‌ന്റെ വെയ്തലെ നമ്മള് പോവാ. കൊറെ ആവ്ടെങ്ങനെന്ന്
ആഹ് ഉം
ടാണ് പിന്നെല്ലാരും ന്യൂസിലൊക്കെ വരലോടങ്ങിയേത് ഉം പിന്നെ ന്യൂസില് പിന്നെ അതന്നെനല്ലോ ഉം എല്ലാരും ന്യൂസിലും അങ്ങനെ അങ്ങനെ എന്തൊക്കെയുണ്ട് സ്ഥലം ആഹ് പിന്നൊരു പാമ്പിന്റെ അത് കഴിഞ്ഞെനേഷം രണ്ട് വയസ്സായ കുട്ടിനെ
ആഹ് അങ്ങനെ കൊറേ കേട്ടില്ലേയ്നി ഈടക്ക് ഇപ്പൊ കഴിഞ്ഞാഴ്ച ഞങ്ങളെ വീട്ടില് മുഹറം പത്തിന്റെന്ന് ഞങ്ങള് ഷണകഴിച്ചോണ്ട് അകത്തിര്ന്ന് ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങള് നിസ്കാരും ഓത്തൊക്കെ കഴിഞ്ഞാണ്ട് കെടക്കാൻ മാണ്ടി ടി മോൻ കെടക്കണോട്തക്കാണ്ട് വിരിച് കാണ്ട് ആഹ് കട്ക്ണോട്തണ്ട് നോക്കിയപ്പണ്ടാവ്ടെ ഒരു പാമ്പ് ചുരുണ്ട് കടക്ക്ണ്.
അകത്ത്ന്നന്നല്ലേ
അകത്ത് ഞങ്ങള് കടക്കണകത്ത് അപ്പൊ ആകെ ബേ ഏതായാലും പാമ്പ ഏതാന്നും അറിയണില്ലേ ചുരുണ്ട് കിടക്കുവാണ് ഏതാ എന്റെ എളാപ്പാന്റെ മോന് പാമ്പിനെൊക്കെ കൊല്ലും ണ്ടട്ടോന പോയി ഒളിച്ചച്ച് കൊ വന്ന് ഓന് നോക്കുമ്പ ചേര വല്യരു ചേരാ
ഉം കൊന്നോ
എത്ര കാനം വലുപ്പം വടെ ചുറണ്ട് ചുറണ്ട് കടക്കണ് ആ കൊന്ന് ഓൻ വെന്നേ കൊന്ന്
പാമ്പ്നന്നെ പേടിയാല്ലേ കേക്ക് ഉം അത് കടന്ന് അതിന് മേത്തൊക്കെ കടക്കാണെങ്കിലോ
അതാണ് അല്ലാൻ്റെ കുതിരത്തുകൊണ്ട് നമ്മള് ഇങ്ങനെുണ്ടല്ലോ ആ ഒരു സമയത്ത് അന്ന് മുഹറം പത്തേനി അങ്ങനെ എല്ലാരും ചെല്ലി പറഞ്ഞ് ഓതും ഓത്തലും എല്ലാം കഴിഞ്ഞ് കടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് കണ്ടത് ആ എന്നിട്ട് പിന്നെ അയനെ കൊന്നാര പിന്നെ അങ്ങനെ എപ്പോഴും ആ ഒരു ഓർമ്മയാ സ്ഥലം കാണുമ്പോക്ക്ന് ആഹ് ഇപ്പ രാത്രി കട നക്കുമ്പോ എനോൂടുും ഡോർച്ചടിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം
ആ അങ്ങനെത്തന്നെ
എന്നാ നമുക്കൊരു ബേജാറല്ലേ
അത് ഇവള വന്ന തച്ച് കൊന്നല്ല കൊന്ന് ചെട കുപ്പിയിലെക്കൊ ആക്കി കൊണ്ടന് അയലാണ് അവിടുന്ന് ഏഹ് പകുതി ജീവണ്ടേനി പിന്നെ ഒരു ഫോറസ്റ്റ് കൊണ്ടോയി പാമ്പിന്റെ ശാപം വേണ്ടാന്നുകണ്ട് കുട്ടിനെ കടിച്ചയല്ലേ പിന്ന ഫോറസ്റ്റ് കൊണ്ട വിട്ടിട്ടൊക്കെ
ഉ അത് വല്ലാത്തൊരു പേടി തന്നെയാണ് ആ സംഭവം മഴെ അത്അവിടെ ഇവിടെക്കെ കേട്ടീ നി ഞാനിന്റെ തറവാട്ടില് ആത്തക്ക് കേയറീന്ന്
ഉം ഞങ്ങൾന്നാണഈ വീട് പകുതി പൊളിച്ചും ചെയ്ത്ക്കണ് അക്കൽപ്പാടാണ് ഇതാണ്അടക്കള യുംവീട് പണിയ ആതു കൊണ്ട്
അങ്ങനത്തെ സമയത്തൊക്കെയാണ് പേടിയ പിന്നെ ഞങ്ങളെ വീട് ഓടിന്റെതായ കൊണ്ട് എനിക്ക് തോന്നണത് ഇവിടെ എലി ഉണ്ടായിനി എലി പണ്ടണകണ്ടേ
ആ എലിയാ ഇവിടെ തന്നെയാ വീട്
കുടിക്കാന് മറ്റ് വന്ന്
മഴ കഴിഞ്ഞ പാമ്പ് പോകുന്നല്ലേപറയല് ആശ്
ക്കാവുമ്പോഴേ
ചേരയാണ് എല്ലാത്തിനും പേടിയാണ്കടിച്ചാല്
തുപ്പംനല്ല മഴയല്ലേ പേടിയന്നെയാണ് കോഴിക്കളും ഇതൊക്കെ ഉണ്ടാവുമ്പോളും പാമ്പിന്റെ കാര്യ ബേജാർ ഉം ഉം ഞങ്ങളോടെ പിന്നെ എല്ലിന്റെ ശല്ല്യം ഇണ്ടായിന് പിന്നെ എല്ലിക്കണിക്കെ വെച്ച് കണ്ടതൊക്കെ പോയി നി ഇപ്പൊ രണ്ടാമത് വല്യയഇണ്ടാവോ തോ ഇങ്ങനൊരു കെതി കേട് തന്നെയാണ് പാ അന്റെ കാര്യം ബേജാറ് തന്നെ പിന്നെ എന്താ ചോറൊക്കെ നിന്ന കഴിഞ്ഞ ഇങ്ങനെ കടക്കാവൂല്ലേ
ആഹ് ആ ചോറ് കഴിച്ച് ഫുഡ് കഴിച്ച് ഇങ്ങനെ കേറനു അല്ല അടുക്കള. കുളിയും ഫുഡ് കഴിച്ചോണ്ട് ഇങ്ങനെ കേറും. ഏഹ് കുട്ടിയോ ആഹ് ഉറങ്ങിയ ഉറക്കതന്ന് ഞാൻ കുളിച്ച ഇവടെയും ഉണ്ട് അതാണെ കുളിച്ച അങ്ങ മഴ ആയതോണ്ടേ കുളിക്കാൻ മടിച്ച അങ്ങ നിക്കീന അതില് ഞാൻ പോയതില് ഉണ്ടോ അതില് ഉമ്മഎടുത്ത പറ്റിയില്ല
ആഹ് ഹ ഹഹ
ഇപ്പാ കടിച്ചെന് ശേഷം ഭയങ്കര കുറുമ്പത്തിയ നമ്മളങ്ങ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ങ്ങനെ വെക്കാണ്ട്
ഇപ്പൊന്നുല്ലല്ലോ.
ഇല്ല അതൊണ്ട് മാറി ഇപ്പോ കാലിന്റെടി. ചെറിയ വീക്കണ്ടാരുന്നു അത്ങ്ങനെ അങ്ങനെ ഇപ്പ പോയി ഇല്ല അപ്പൊ നാളടുത്ത് പോയിട്ടൊള്ളു അതിന്. അങ്ങന ആക്കാമ്പോലെ പോകുള്ളൂനി. വയറ് വരെ നെഞ്ഞ്വരെ എത്തിന്.
ആ ഒരു ഗതിയേടാണ് ചൊറച്ചിലൊക്കെ ണ്ടാവും ചെലോല്ക്ക് അറീണേക്ക അണലി കടിച്ചാല്. പിന്നെ അവിടെങ്ങനെ ആ സ്ഥലം ഇങ്ങനെ ചൊറിയുന്നു മുറിയാവും ന്നൊക്കെ പറഞ്ഞേക്കാ.
പ്രാർ
പിന്നെപ്പളെക്കെ അയിനൊക്കെള്ള ചികിത്സൊക്കെ ഉള്ളതോണ്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലില് കൊണ്ടയതോണ്ട്. ആ.
പ്രാർത്തനോണ്ട് രക്ഷപ്പെട്ടതാ.
തലേ ദിവസം.
ഉം. പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചോ. ഫുഡൊക്കെ കഴിച്ചോ.
ഫുഡ് കൈച്ചു
ഉ നേർത്തായ് അത് ലേ. ഉം. ആ ന്നയിക്കോട്ടെ. നിങ്ങള് ഇങ്ങിട്ട് വിളിച്ചോണ്ടി ട്ടോ.
ആഹ്. പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി പോയി. ണെങ്ക ആരുല്ല. കസ്റ്റമ